ഹലോ ഹലോ കേക്കവൊ ആ കേക്കാം സുഖമായിട്ടിരിക്കുന്നോ
ആഹ സുഖമായിട്ടിരിക്കുന്നു ആ എന്നാ വിശേഷക്കെ
ങ്ങ ആഹ സുഖായിട്ടിങ്ങനെ ഇരിക്കുന്നു ഇപ്പം നല്ല കാലാവസ്ഥയല്ലേ. കഴിച്ചില്ല ആഹ അശെരി
ആഹ്
ഇപ്പല്ല മഴയൊക്കെ മാറി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെയിലൊക്കെ ആയിട്ടിരിക്കുന്നു.
മഴ മാറിയപ്പോരു മഴയത്തൊരു സു സുഖ കൊണ്ട് മഴ പേടിയാണെങ്കിലും ഒരു സഖുണ്ട് തുണിയൊക്കെ പാടുള്ളപ്പം
പാട് ആന്ന് തുണിക്ക കഴികാ വെയിലായപ്പ നല്ല സമാധാനമായി
കല്യാണത്തിന് പോയപ്പോ അന്ന് ഉച്ചയ്ക്ക് ഭയങ്കര മഴയായിരുന്നു.
ആഹഹാ ഹഹ നനഞ്ഞു ഓ അത് ശരി. ആ ഇവടെ പക്ഷെ ഇപ്പ മഴ തോർന്ന് ഇപ്പൊ രണ്ട്, മൂന്ന് ദിവസായിട്ട് മഴയൊന്നുല്ല അതുകൊണ്ട് തുണിയൊണങ്ങാരും അതെ വെള്ളിലോട്ടെറങ്ങാനും തന്നെ തോന്നുന്നത് ആഹ ആഹ ശരിയാക്ക
ഉം സിറ്റിലൊക്കെ സിറ്റിലൊക്കെ വെള്ളം അപ്പടികെട്ടിക്കിടന്ന് അയ്ന്റെ വീഡിയോക്കെ വര വരവയിരുന്നു. വെള്ളം, കേറുന്ന, സ്ഥലല്ല, സിറ്റിലൊക്കെങ്ങനെ എല്ലാ ഈ ഓടയൊക്കെ അടച്ചു വെച്ചേക്കണല്ലോ എല്ലാം ടൈലുമിട്ടു റോഡ് കട കടകളിന്നൊക്കെ
വെള്ള കാര്യങ്ങള് ആഹ് ശരിയാ ആഞങ്ങക്ക് ആ അതെ ഞങ്ങക്ക് വെള്ളം കയറുന്നിടാണ് മഴയാകുമ്പോഴത്തേക്കിന് ഇനി വെള്ളം കേറാൻ കിടക്കുന്നേയൊള്ളൂ സമയായി വരുന്നു വെ ത്തിന് ഒരു മൂന്നാല് മാസത്തേക്ക് വെള്ളത്തിലായിരിക്കും ഞങ്ങള് അന്നേരം
അതല്ലേ ഞങ്ങൾക്ക് പിന്നെ അങ്ങനത്തെ കൊഴപ്പില്ല.
ഓഹാ
ആ ആ വെള്ളത്തിനുള്ള ബുദ്ധിമുട് ഇത് നമ്മുടെ മുറ്റം നിറച്ചും വെള്ളം ഉണ്ടെങ്കും നമുക്ക് അകത്തോട്ട് കയറൊന്നില്ല. ഈ കണ്ടത്തിലെ വീടായോണ്ട് മുറ്റത്തി ആ മുറ്റത്തിന് ചുറ്റും വെള്ളവുണ്ട്.
ആ ഞങ്ങൾക്ക് ഇത് വരേ കണ്ടത്തിന്റെ അവിടെ ആ വീട് നെൽകൃഷി വയലിന്റെ സെ ല്ല ഞങ്ങൾക്ക് വീട് പിന്നെ ആറുണ്ട് ആറ് കവിഞ്ഞു ഒഴുകും ആറ് കവിഞ്ഞ ഒഴുകുമ്പോഴത്തേക്കിന് വീട്ടില് അകത്ത് നമ്മളൊര് ദിപിനകത് കഴിയുന്ന പോലെ ഞൻ ഒരു മൂന്നാല് വീട്ടാര് മാത്രം അവിടെ കാണും. ബാക്കിള്ളരെ എല്ലാം ക്യാമ്പി പോവും. ഞങ്ങക്ക് മാത്രം വീടിനകത്ത് വെള്ളം കയറത്തില്ല ചുറ്റും പക്ഷെ വെള്ളമായിരിക്കും പിന്നെ അടുത്ത ആ വെള്ളമായിരിക്കും. ആ എനിക്കിപ്പം ആദ്യം ചെന്നപ്പോക്കെ ഇതായിരുന്നു. ഞാനിപ്പ ഒരു മൂന്ന നാല് വർഷം ആയിട്ടുള്ളു കല്യാണം കഴിച്ച വീട്ടിലായിരുന്നു അല്ലാത്തപ്പം. ഞാൻ നേരത്തെ നിന്ന് എന്റെ വീട്ടിൽ അങ്ങനെ കൊഴപ്പില്ല കല്യാണം കഴിച്ച എന വീട്ടിലാണി ഇങ്ങനെ. അവിടെ ആദ്യം ചെയത വർഷംക്കെ ഭയങ്കര പേടിയായിരുന്നു. വീട്ടിൽ പോണം വീട്ടിൽ പോണംണ്ടായിരുന്നു പിന്ന അവരെല്ലാം കൂടിന്നെ അവിടെ പിടിച്ചാടെ നിർത്തി. പിന്നെ വള്ളത്തിലൊക്കെ കേറി പിന്നെ അങ്ങ് എൻജോയ് ചെയ്ത് ഇപ്പൊ വലിയ കൊഴപ്പില്ല ഇപ്പൊ പൊരുത്തപ്പെട്ട്. പേടി ഇപ്പൊ പോയി ഇപ്പൊ വെല്ലാ ആഗണേ അവിടെ വെള്ളം കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആഘോഷമാണ്. അപ്പം നമ്മളും ഇപ്പ ആ കൂട്ടത്തിലായി അതുകൊണ്ട്
നിങ്ങ കൃഷിയൊന്നും ഇല്ല. ഉ . ടുക പൊ ചേബുംതാള ഒക്കെയാ ആയിക്ണ്.
ഞങ്ങളവിടെ മൊത്തം കൃഷി കൃഷിയുടെ സ്ഥലോ മൊത്തം. അത് ശരി ആ ആ ആ. ഞങ്ങക്ക് മൊത്തം അവിടെ മൊത്തം വാഴയും തെങ്ങും പിന്നെ ഈതും ഉണ്ട്. ആ തേപോലത്തെ കൃഷിയെല്ലാം പിന്നെ കപ്പ അങ്ങൻത്തെ കൃഷിയുടെ ഒരു ചുറ്റുവട്ടം മൊത്തമുണ്ട് ചിറ്റി. ആ പിന്നെ എംഒ. ആ അത് ശെരിയാ വെള്ളം കേറമ്പ നല്ല ബുദ്ധിമുട്ട് വരും.
ആതെ അത്.
നമുക്ക് എവിടെ വളത്തിലൊക്കെ പോണ്ടെ വരും. ചെ ഒത്തിരി ദൂരം പോകണ്ട കുറച്ച് കുറച്ചു അങ്ങോട്ട്‌ പോണ്ട വരുംപ്പൊ. എവിടെ ഒരു യാത്ര പോകുമ്പോ ഈ ഉടുപ്പൊക്കെ താത്തില്ലേ അപ്പൊ നമ്മള് എവിടെ ഇട്ടണ്ട് പോകുന്ന ഡ്രസ്യ്കൈ ട്ത്ട്ട് വേണം പോഗാന് വീട്ടിൽ ഇടുന്ന ഡ്രസ് ണ്ട് വേണം പോൻ ചെന്നിട്ട് അവിടെ ചെന്നിട്ട്ന്നെ അവിടെ ഒരു വീട്ടിൽ എവിടന്നും കേട്ട് ട്രസ് വരുമ്പത്തം നനിം ട്രസ് മാറിയിട്ടുണ്ട പോക . ആ അവിടെ പിന്നെ അതൊരു കൊഴപ്പില്ല . അന്നേരം വീട്ട അന്നേരം ഞാൻ അവിടെ ഇല്ലായിരുന്നു അന്നേരം വീണ്ട് അന്നേരം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ അന്നേരം വീടിന്റെ പകുതി കേയറിയിട്ടുണ്ടന്ന് പറയുന്നേക്കാം.
അതെല്ലേ ഓ അതൊരു വെള്ളപ്പൊങ്ങം തന്നെ അല്ലായിരുന്നോ? നമ്മള് ഒര് ഭയപ്പെടുന്ന സമയം ആ തന്നെ.
ആ ഈ വെള്ളം അങ്ങനെ കാണാത്ത ഏരിയന്ന ഞാൻ അങ്ങോട്ടല്ന്നത്. എനിക്ക് ഇപ്പോഴ പടിയാണ് ഇപ്പ പക്ഷെ കുഴപ്പില്ല ഇപ്പ പിന്നെ നുക്ക് മനസിലായി. പ്പെട്ടു അ ഇനിയിപ്പോ അവളുമായിട്ട് ചേർന്ന് നീന്തൽ പഠിക്കാന്നാ നമ്മളോഒരോസം പകുതി നീന്തൽ പഠിച്ചു ഓരോ പ്രാവശ്യം വെള്ളം പൊങ്ങുമ്പോ ഞങ്ങള് പിള്ളേരു കൂടെ ഞാന് പോകാറിണ്ട് ചേട്ടനും അപ്പൊ എല്ലാരും പണിയൊക്കെ സ്റ്റോപ്പീത് എല്ലാരും അവിടെ കാണും ഇപ്പം ഒരാഘോഷം പോലെ വെള്ളത്തി കളിക്കാനാണെങ്കിലും മീൻ പിടിക്കാനാണെലൊക്കെ
ഉം ഉം
മ് ഉം രാവിലെ എല്ല കഴിചെക്ക്നെ ചോറ് കൊണ്ടോ നീണ്ടി വിടന്ന് രാവിലെ പണിയെല്ലാം കഴിയും പിന്നെ കുഞ്ഞണ്ട് കുഞ്ഞായേന് ശേഷം അവന്റെ കാര്യം നോക്കണ്ടോണ്ട് പരിപാടി എല്ലാം കഴിഞ്ഞ് പിന്നെ ആളുടെ കൂടെ അങ്ങേയിരിക്കും ഇപ്പൊ പിന്നെ ആള് ഉറങ്ങുവ എഴുനേറ്റ് റ്റ് കഴിഞ്ഞാൽപി ന്നെ നമ്മക്കൊന്നും നടക്കത്തില്ലല്ലോ
ഞ്ഞിന് എത്ര വയസ്സുണ്ട് ന്ന തല്ലും ശല്യണ്ടോ വഴക്കുണ്ടാക്കോ
ആ ആളുടെ കൂടെരിക്യാണം ആൾക്ക് കളിപ്പാട്ടം വേണ്ട കോറെ പാത്രങ്ങൾ മതി പത് ത്ര കൊച്ച് കളിചോണ്ടിരിന്നോളും
എല്ലരും കൂടെ ഇണ്ടോ തനിയെ താമസിക്ണെ തനിയാണോ താമസിക്ക്ണെ അതോ
ആ അല്ല അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയതാ ചേട്ടന്റെ ചേട്ടന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയത അപ്പം പിന്നെ ആരുല്ല ഞാൻ അപ്പൊ പിന്നെ ഞങ്ങള് മാത്രേ ഉള്ളൂ
അഹ് ആ അഛൻ മരി ഇച്ച് കുറചോക്കെ നല്ലായിരുന്നു തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഇതി കഴിഞ്ഞ് കോറച്ച് കോറച്ച് മാസങ്ങൾക്ക് ശേഷാ ണ് അമ്മയ്ക്ക് ഉം കൊറച്ച് മാസങ്ങള് കഴിഞ്ഞപ്പഴാണ് ആ അമ്മ മരിച്ചത് അമ്മ മരിച്ചെന്ന് വെച്ചാൽ അമ്മക്ക് സു
അ അ
ഇരിക്ക്മ്പോഴ് അ അമ്മയ്ക്ക് വയ്യാത്ത ഒരു കണ്ടീഷൻ ആയതോണ്ട് എളുപ്പം കല്യാണം തന്നെ നടത്തിയത് അത് കഴിഞ്ഞ് അമ്മ ഞങ്ങള് കുറച്ചു മാസം കഴിഞ്ഞപ്പോഴേ അമ്മ മരിച്ചു പിന്നെത് അച്ഛനാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ആളല്ല ആ പിന്നെ കൊഴപ്പ് മരിച്ചതില് നല്ല വല്യേ അറിവില്ല അച്ഛനു ള്ളപ്പോ നമുക്ക് വല്യേ കുഴപ്പില്ല അതുവെച്ച ചേട്ടനാണെങ്കിലും ഉം നമ്മക്കും എന്ത ആവശ്യത്തിനും അച്ഛന്റെ അച്ഛനോരു വലിയ ആശ്രയമായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊ ന്ന നോക്കണത് ഇന്റെ അച്ഛനായിരുന്നു അ സത്യംപറഞ്ഞാന്റെ ചേ ഹോസ്പിറ്റലക്കാര്യം ഇൻ ക് അത്രഓ ഉത്തരവാദിത്തള്ള ആളല്ലായിരുന്നു ഇപ്പൊ പിന്നെ അച്ചൻ മരിച്ചതിന് ശേഷാണ് അങ്ങനെ ആയത് അതുവരെ ഒരു കുഞ്ഞു പിള്ളേരുടെ ടൈപ്പ അനിയനുണ്ട് ചേട്ടനും അനിയനും ഉണ്ട് അപ്പൊ അച്ഛൻ മര് അ അച്ചം അ അച്ഛൻ മരിച്ചത് വലിയൊരു കഷ്ടായിട്ട് എപ്പോഴും തോന്നാറുണ്ട് ഉം ഉം
ആ ഉള്ളപ്പ എല്ലാ ടൈമ തുറന്ന് വർത്താനം ഇവിടെ അണ്ണച്ചി എന്താ അമ്മ അമ്മ അണ്ണച്ചീടെ അമ്മച്ചി ഇണ്ട്
ഉം
അപ്പേന്റെ അമ്മച്ചി ഞങ്ങളോഉള്ളു പിള്ളേര് രണ്ട് കുട്ടികള്
അ ഹാ ഹ
ഒരാൾടെ പ്ലസ് ടു കഴിഞ്ഞു രണ്ടാത്തെ നാലാക്‌ളാസിലും അത്ത ഇതുവരെ അത്തച്ചി മരിച്ചിട്ടും ഒരു നാല് കൊല്ലംകഴിഞ്ഞു നാല് കൊല്ലാവണു അപ്പം അതിന്റെയായ ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് ഹ് ഹ് അറിയാം ഉം ഒള്ളപ്പം ന്ന എന്തുന്നമ്മക്ക് തുറന്നു പറയാരുന്നു വർത്താനൊക്കെ ഇഷ്ടമ്മാരി ഇരുന്നേ എപ്പഴും വീട്ടിത്തന്നെ ഉണ്ടായിര്ന്ന് ഈ പെൻഷൻ പറ്റിയിരിക്കുവാരുന്നു അപ്പൊ വീ വേറെ ജോലിയൊന്നുയില്ലായിര്ന്ന്
ആ നമ്മളിങ്ങനെ പറയുമ്പോ എല്ലാരും വിചാരിക്കു ഓ
ആ
ങ്ങനെയാണ് ന്നാ ങ്ങനെ വിചാരിക്കും പക്ഷെ,
ഉം
ഇപ്പ തന്നെ കുഞ്ഞ് തന്നെയല്ലേ ഒള്ളൂ അപ്പം ഇവരെയൊക്ക ജോലിക്ക് പോയിക്കഴുമ്പ ഞാൻ തനിച്ചേള്ളു ആര്ലു ഒരാൾ വീട്ടിലൊണ്ടായിര്ന്നെങ്കിൽ നല്ലതാര്ന്ന്, നൂറ് വട്ടം ചിന്തിച്ചിട്ടുണ്ട് ഇപ്പം അച്ഛനുണ്ടാര്ന്നേ കുഞ്ഞിനെ നോക്കൊക്കെ ചെയ്യുവല്ലേ അച്ഛമ്മരിച്ചിട്ട് കൊറച്ചായതല്ലേ ഒള്ളൂ അപ്പം ഇപ്പൊരു വർഷാവുന്നേ ഉള്ളൂ അപ്പൊ ആരെങ്കിലു ഒണ്ടായിര്ന്നെങ്ങേന്ന് ഇല്ലാത്തവർക്കറിയാപ്പൊ അതിന്റെ വെഷ്മം
ആ അതന്നെ അവര് കു ചെറുപ്പത്തിലുള്ള കൂട്ടാരെ കാണാൻ പോയത ഹ് പോയിട്ട് വന്ന വന്ന വഴി തിരിച്ചു വന്ന വഴിക്ക് മരിച്ചു
ആഹ് ഹഹ് ഹാ
പോയ ആളായിരുന്നു ഒരു കൊഴപ്പോല്ലാര്ന്ന് ഒര് വിശ്വസിക്കാൻ പറ്റാത്തൊരു മരണമായിപ്പോയി അതുകൊണ്ട് യ്നുമ്പ് മൂന്നാല് പ്രാവിശ്യം അറ്റായ്ക്കുണ്ടായതാണെങ്കിലും കൊണ്ടായതാണെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടായി അ ഹ് യ മാ എ പ്പ ന്ന് എവിടോ വെക്കന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോയി കൊഴപ്പയില്ലാന്ന് പറഞ്ഞു വരുവായിര്ന്ന് കൊറോണ സമയത്തും, കൊറോണ സമയത്തുമ്മരിച്ചുന്നൊക്കെ പറഞ്ഞാ ആ ഡോക്ടർമാര് പറഞ്ഞതാ പക്ഷെ എന്നിട്ടും തിരിച്ചാള് വന്നായിര്ന്ന് ഹ് ഒരു കൊഴപ് പ്പോല്ലാതെ എക്ക് ആ പ്പി അത് അത് കയ്നിട്ട്, ഇത്പോലെ ന്നാ കു ചെറുപ്പത്തിലെ പോയ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോയതാ കോഴിക്കോട് പോയിട്ട് അവിടെ വെച്ച് തിരിച്ച് വന്നപ്പം അവരെ കണ്ട് തിരിച്ചിച്ചിരി യാത്ര ചെയ്തേ ഒള്ളൂ അപ്പൊ തന്നെ മരിച്ചു പിന്നിവ്ട്ന്ന് ഞങ്ങള് പോയി ആഹ് അമ്മച്ചിയൊക്കൊയായ്ട്ട് കൂടെയാ പോയത് അൻ അത്തച്ചി പക്ഷെ ഞങ്ങളില്ലായിര്ന്ന് മോക്കടെ കൂടെയാ പോയെ അത്തച്ചിടെ മോക്ക ടെ കൂടെയ പോയത്
ആഹ് ആഹ് ആഹ്
തിരിച്ച് വന്നപ്പം മ ത്ത അവിട അവിടെ ആ തിരിച്ചെത്തിയേനുശം മരിച്ചു അപ്പൊ പിന്നെ അവടെ ഹോസ്പിറ്റലീ കേറ്റി പിന്നാവ ര്ക്ക് കിട്ടിയാ അപ്പൊന്നും വിടൂല്ലല്ലോ പിന്നെ എല്ലാം എഴുതിപ്പറക്കി മേടിച്ചു ആ പിന്നെ രാത്രി പാ പന്ത്രണ്ട് രണ്ട് മണിയായപ്പൊ ഇവിടെ ത്തിവിടെ തിരിച്ചെത്തി അങ്ങനെയോരോ രോബുദ്ധിമുട്ട് താമസം എപ്പോഴു ഓർക്കുമ്പം ഒരു വെഷമ ആ ഹ ഹ
ഇപ്പോഴേ അറിയത്തുള്ളൂ അതിന്റെ വെഷമം ഞാൻ ഇപ്പ എന്നോട് എല്ലാരും പറയാറുണ്ട് അച്ഛനുയില്ലാ അ മ്മേല്ലാ എന്ത് ഷായിട്ടിരിക്ക്ന്നെ ഓ അങ്ങനൊന്നുല്ല ഇപ്പഴു അയിന്റെ പ്രയാസം നമക്കുണ്ട് ഉം
അമ്മയമ്മ ചെറുപ്പക്കാ ഒത്തിരി പ്രായം തോന്നൂല നല്ല ആക്റ്റീവായിട്ടിരിക്കുണു കൊഴപ്പല്ല മ് പ്പം നമ്മക്കാ
ജോലിയൊക്കെ നടക്കട്ടെ ആ ശരി
ശെരിയെന്ന ഉം